ഓഹ് കേക്കാവോ പറയുന്നേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊണ്ട് അവിടെ മഴയൊക്കെ ഉണ്ടോ
മഴ ഇന്ന് കൊർച്ച് നല്ല മഴണ്ടായിന് ഉം ഇന്നലെ ഒന്നും അങ്ങനെ മഴയില്ല എന്തോ ക്ലാരിറ്റി ചെറിയൊരു കൊറവുണ്ടല്ലോ
ക്ലാരിറ്റി കൊറവാണോ അതോ സൗണ്ട് കൊറവാണോ
സൗണ്ടും കൊറവാന്ന് ചെറിയൊരു ക്ലാരിറ്റീന്റെ കൊറവുണ്ട് ഒന്ന് ശരിയാക്കണേ ആഹ് ഹിയർ ഫോണ് ഹെഡ്സെറ്റ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ
ഇല്ല ഇല്ല ഒന്നും വെച്ചിട്ടില്ല ചിലപ്പോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും ഇപ്പൊ കേൾക്കാൻ പറ്റുന്നോ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് പക്ഷേ ചെറിയൊരു സൗണ്ടിനാ കേൾക്കുന്നത്
ആഹ് ആഹ് പിന്നെ എന്ത എന്തോണ്ട് ഞങ്ങൾടെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട് ഇന്നധികം മഴയൊന്നും പെയ്യൊന്നും തോന്നുന്നില്ല പക്ഷെ മഴക്കോളുണ്ട് എന്നാലും ഇന്നല
ആഹ് ഇല്ലല്ലേ അതെ അതെ നമ്മൾ ഇന്നല നല്ല വെയിലുണ്ടായിന് പക്ഷെ ഇന്ന് നല്ലൊരു വെൽ മഴേന്റെ ഒരവസ്ഥയാ ഉം ഉം വേറെന്താ ചായ കുടിച്ചാ
ആഹ് ചായൊക്കെ കുടിച്ചു ചായെ ഈ മഴയത്ത് പിന്നെ ചായ കുടിയാണല്ലോ ഏ റ്റവും പ്രധാനായിട്ട് നമുക്കൊക്കെ ഉള്ളത് ആണ് ആണ് ചായേം അതിന്റെ കൂടെ ചൂടായിട്ട് ട്ടുള്ള പരിപ്പുവട പഴംപൊരി അതൊക്കെ ഇഷ്ടാണോ
ആഹ് ഇഷ്ട്ടാണ് കഴിച്ച എന്തെങ്കിലും ആയിട്ട് ഇന്നെന്താ ഉണ്ടാക്കിയെ
ആഹ് ഇന്ന് ഞാനൊരു ഉഴുന്ന്‌ വട കഴിച്ചു കാരണം എനിക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടവാണ് അപ്പം അത് കഴിച്ച്
ആഹ് ഉഴുന്ന് വട ഇണ്ടാക്കി
ഉഴുന്നുവട വാങ്ങി കടേന്ന് വാങ്ങിച്ച് വീട്ടിൽ ചായ ഇട്ട് അതിന്റെ കൂടെ കഴിച്ച്‌
കഴിച്ച് ഓക്കെ അടിപൊളി അപ്പൊ വേറെന്താ നമ്മളിന്ന് അവില് നനച്ച്
ആഹ് അവിൽ നനച്ച് ആഹ് അവില് ഇങ്ങനെ ശർക്കര തേങ്ങ ഇതൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ് അത് നല്ല ടേസ്റ്റ് ആന്നല്ലോ ഉം അങ്ങനെ അത് കഴിച്ച്
പിന്നെ വീട്ടില് ചെടികളൊക്കെ നട്ടാ നടാറുണ്ടോ
ആഹ് ഞാൻ ചെടികൾ ഇഷ്ടം പോലെ ചെടികളുണ്ട് പക്ഷെ ഒന്നും ഞാൻ നട്ടതല്ല ഇവിടെ ഇവരെല്ല ഇവ ആഹ് ഇവര് ഇവിടത്തെ ആൾക്കാരെല്ലാം നട്ടതാ സിസ്റ്റേഴ്സ് എല്ലാം കൂടി നട്ടതാ ഞാനല്ല ഞാ എനക്ക് ചെടിനോട് അത്ര വല്യ പ്രിയ ഇല്ല
ആന്ന്ല്ലേ ഞാൻ നേരെ തിരിച്ച എനിക്ക് ഈ ചെടികളൊക്കെ നട്ന്നതൊക്കെ ഒത്തിരി ഇഷ്ട്ടൊള്ള കാര്യാ ആഹ് ഭയങ്കര ഇഷ്ടാണ് ഉം ഉം ഭയങ്കര ഇഷ്ടാണ് അത്‌ ഒത്തിരി ചെടികളൊക്കെ നടാറുണ്ട് ഈ മുല്ല മുല്ലപ്പൂവൊക്കെ ഒത്തിരി ഇഷ്ടാണ് അപ്പൊ മു
നല്ലോണം വളരുന്ന്ണ്ടല്ലോ ല്ലെ നമ്മളെ ഇപ്പറ്ത്തെ ഒരു മുല്ലമരം ഇണ്ടേനി അയ്യോ രക്ഷയില്ലാത്ത നല്ല അടിപൊളി ആയിട്ട് മൂല്ല വിരിയുന്നുണ്ട് ഒരു ദിവസം ആഹ് നല്ല മണം ഒരു ദിവസം പിന്ന ആഹ് നന്നായിട്ടെന്നെ മുല്ലപ്പൂ ഇണ്ടാവുന്നുണ്ട് അതില്
ആഹ് ഹാ ഹാ
ഉം അതിപ്പോ നല്ല ഓവറായിട്ട ട്ട്ള്ള കാറ്റടിക്കുന്ന സമയത്തെല്ലാം എന്റെ റൂമിന്റെ കുറച്ച് അങ്ങോട്ടേക്കായിട്ടാ വരാ ഈ മരം അപ്പൊ നല്ല സ്മെല്ല് ഇങ്ങോട്ടേക്ക് വരും മുല്ലന്റെ
ആന്നല്ലേ അപ്പൊ ഈ മു മുല്ല ചെല മുല്ലകളുണ്ട് ഈ പടർന്ന് കിളിച്ച് പോകുന്ന മുല്ലകളുണ്ട് അപ്പ അതിങ്ങനെ വള്ളി പോലെ ഇങ്ങനെ ഒരു മരത്തി ത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഇങ്ങനെ പടർന്ന് കിളിച്ചുവരും അപ്പൊ അത് ആഹ് ചെല മുല്ലകള് അല്ലാതെ സാധാ മുല്ല പോലേം ചിലത് അടുക്ക്‌ മുല്ല എന്ന് വെച്ചാ രണ്ട് ത ട്ട്പോലെ കാണും അതിന് അങ്ങനെയുള്ള മുല്ലകളൊണ്ട് അങ്ങന പല രീതിയിലുള്ള മുല്ലകളുണ്ട് അപ്പോ എനിക്കിത്
ല് വ്യത്യാസംണ്ടാവും
സ്മെല്ലിന് അധികം മണത്തിന് അധികം വ്യത്യാസം കാണത്തില്ല ഈ അടു ക്ക്‌ മുല്ല എന്ന് പറയത്തില്ലേ രണ്ട് തട്ടായിട്ടുള്ള മുല്ലകൾ അങ്ങനെയുള്ള മുല്ലയ്ക്ക് നല്ല മണം ആയിരിക്കും നല്ല മണം അത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാന്നെ ഈ മൊട്ടൊക്കെ കോർത്ത് ഇങ്ങനെ തലയിലൊക്കെ വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട
ഓക്കെ
നമ്മള് ഇപ്പോ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാന്നല്ലോ ഇങ്ങനെയീ മുല്ല
അങ്ങനെ വെക്കുന്നത് നമ്മള് പിന്നെ പ്രത്യേകിച്ച് കല്യാണത്തിനെ വെക്കുള്ളു
ആഹ് ഞങ്ങള് ചെലപ്പോ അമ്പലത്തിലൊക്കെ ഒക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ വെക്കാറുണ്ട് അതൊക്കെ ചെലപ്പോൾ ഇഷ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണതൊക്കെ
അതല്ലേ അപ്പൊ വീട്ടില് മുല്ലണൽ അങ്ങനെ അതന്നെ പൊറത്ത് പോവാലോ
ആഹ് ആണാണ് വീട്ടിൽ ഇഷ്ടം പോലെ മുല്ലപ് പുവ്ണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം കോർത്ത് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും അതുപോലെന്നെ ഇനി ആഹ് ഉത്സവങ്ങളൊക്കെ ഒക്കെ വരുമ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോഴും എല്ലാം ഇങ്ങനെ മുല്ലപ്പൂവക്കെ ഒത്തിരി വെക്കാറുണ്ട് ഹ കഴിഞ്ഞ ആഹ് കഴിഞ്ഞ രണ്ടു മാസം മുന്നേ ഞങ്ങടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവാരുന്നു അപ്പൊ ഉത്സവത്തിന് പോകുമ്പം വെക്കാറുണ്ട് ഭയങ്കര ആഘോഷാണത്
പറിക്കോ
ആഹ് അടുത്തുള്ളവരൊക്കെ വരാറുണ്ട് അ അത്രക്കൊന്നു ഇല്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന
അത്രേയുള്ളു ബാ പക്ഷെ നമ്മള ഇപ്പുറത്തുള്ളത് ഒരുപാടുണ്ട് അത് നമ്മളെ വീട്ട്ള്ള കുട്ടികളും പറിക്കും പിന്നെ അപ്പുറത്ത് നമ്മളെ എല്ലാം റിലേറ്റീവ്സ് തന്നെയാണ് ഇപ്പറത്തെ അപ്പുറത്തും എല്ലാം അപ്പൊ അവരും എല്ലാ വീട്ട്ലെ കുട്ടികള് വന്നിട്ട് പറിച്ചിട്ട് കൊണ്ടുപോകും കാരണം ആ വീട്ടിലുള്ള അവരി ക്ക അവര് ക്ക് കൊറച്ച് മാത്രം എടുത്ത് നമ്മളിങ്ങനെ പറിച്ചിട്ട് ഒന്ന് എന്താ പറയാ നൂലിലെല്ലാം കെട്ടിയിടറ്റ് കുട്ട്യാക്ക് തലയിൽ വെച്ച് കൊടുക്കും പിന്നെ ടാബിള്ല് ആഹ് ടാബിളില് ഇങ്ങനെ ഇടുല്ലോ സ്മെല്ലിന് വേണ്ടീട്ട്
ആഹ് ആഹ് ആ മനസ്സിലായി ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇടുന്നത് ആ മനസ്സിലായി ആഹ് ഞങ്ങളാണെങ്കിൽ ഈ മുല്ലപ്പൂ നൂലില് കിട്ടുന്നതിന് പകരം ചെലപ്പോം വാഴേടെ ഇലയിലോ അല്ലെങ്കിൽ ഓലയുടെ ഇലയുടെ അറ്റത്തുള്ള നൂല് പോലുള്ള അതിലാണ് ഇടുന്നത് കാരണം ഈ നൂലില് കെട്ടുമ്പോഴേ മുല്ലപ്പ് പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാ
ആഹ് ആഹ് ഞാൻ പിന്നെ ഇതുവരെ കോർക്കലില്ല ഈട ഞാത്തൂനോ ആരെങ്കിലും കോർക്കലാ ഏഹ് അങ്ങനെ ആരെ കോർത്തിട്ട് ആഹ് കൊണ്ട തരുമ്പം അങ്ങനെ അവര് വെച്ച കൊടുക്കാറുണ്ട് അ നല്ലൊരു വേറെ തെല്ലാം ചെടികള്ല്ലേ
വേറെ കുറേ ചെടികളുണ്ട് പിന്നെന്ന് വെച്ചാൽ ഈ മഴയൊക്കെ ആയതൊണ്ട് ഇപ്പോൾ അതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട അങ്ങനൊരു കാര്യ ഉണ്ട് ആഹ് വളരുന്നു തന്നെ വളന്നോളും പിന്നെ നമുക്ക് അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇന്നലെ നല്ല മഴയാരുന്നു ഈ മഴയാകൊണ്ടന്നെ ഞാനിങ്ങനെ രാവിലെ നടക്കാനൊക്കെ പോവുമായിരുന്നു വ്യായാമ വ്യായാമത്തിനായിട്ട് അപ്പം പക്ഷേ ഇപ്പം അതൊന്നും നടക്കുന്നില്ലേ മഴയായകൊണ്ട് തന്നെ മടിയും കൂടെ പിടിച്ചു
ആ ഒന്നാമ്മത് ചളിയും അല്ല റോഡല്ലാം
ആണ് ഇവിടെക്കെന്ന് വെച്ചാൽ ഈ ചെലപ്പം ഒത്തിരി മഴ പെയ്യുമ്പം ടൗൺ ആയിട്ടുള്ള ഏരിയകളാണ് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒത്തിരി മഴ പെയ്യ്മ്പം ചിലപ്പോൾ വെള്ളം പെട്ടെന്ന് കേറാനുള്ള സാധ്യത കൂടുതലാ അതുപോലെനി ആഹ് ആഹ് അങ്ങനെയൊക്കെ ഉണ്ട് കാരണം അധികം ഏഹ് വെള്ളം താന്ന് പോവാത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം അവിടെ ക്കെങ്ങനാ
ആഹ് ഇവിടെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതൊന്നല്ല ഒരു കുറച്ച് ഹൈറ്റ്ള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യത കൊറവാ ആഹ് സാധ്യത അത് ഇല്ല എന്തായാലും തന്നാലിങ്ങനെ വെള്ളം എല്ലാം ഒലിച്ചൊലിച്ച്ലിച്ച് പോയ്ക്കോളും
ആണല്ലേ അവിടെ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ള സ്ഥലവാ
ഓഹ് മരങ്ങളേ ഉള്ളുഹ് ഹ് ആഹ് എന്റെ നാട്ടിൽ അങ്ങനെ മരങ്ങളില്ല എന്റെ വീട്ടില് വീടിൻ്റെ അടു കൊറേ ബിൽഡിങ്ങും കാര്യങ്ങളും അല്ലേള്ളൂ ഇവിടെ ഒരുപാട് മര ളും അതോണ്ട് നല്ല തണ്പ്പായിരിക്കും.
ആഹ് എൻ എനിക്കും ഇതുപോലെ തന്നാണ് എൻറെ വീടിന്റെടുത്ത്. ഒത്തിരി മരങ്ങളുണ്ട് പ്ലാവ്, ആഹ് മാവ്. ആഹ് തെങ്ങ്, അങ്ങനെ തേക്ക്. തൊടങ്ങിയ കുറേ മരങ്ങളൊക്കെ ഒണ്ട് അതുപോലെ തന്നെ ഞങ്ങടെ വീട്ടി ട്ടില് നെല്ലിക്കാ മരം ഒണ്ട് അങ്ങനൊക്ക ഒള്ള. കാര്യങ്ങളുണ്ട് അപ്പോം ആഹ് കൃഷിയുണ്ട് അത്യാവശ്യായിട്ട് അപ്പം നല്ല രസ സൊ ആണ് പക്ഷെ ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ നാട്ടിൻപുറം വിട്ട് ഇപ്പം സിറ്റി. റ്റീലോട്ട് വന്നപ്പോ ഇവിടെ അങ്ങനെ മരങ്ങളൊന്നൂല്ല അടുക്കിനടുക്കിന് വീടുകളാ. ഇപ്പം ഒരു അടുക്കളത്തോട്ടം പോലെ ഒക്കെയൊള്ളൂ.
ആഹ് ഉള്ളെ ഐറ്റ എന്തെങ്കിലും വീട്ടിനകത്ത് നട്ട് പിടിപ്പിച്ചിട്ട്ണ്ടാ.
ആഹ്. ആഹ് ഉണ്ട് അത്യാവശ്യം അട്ക്കളത്തോട്ടത്തിന് വേണ്ട തക്കാളി, വഴുതനങ്ങ. അങ്ങനെക്കെ ചെറിയ രീതീല് പയറ് ആഹ് ഞാൻ പറഞ്ഞില്ലെ എനിക്കീ ചെടികളൊക്കെ നടുന്നത് ഒത്തിരി ഇഷ്ട
ഇഷ്ട്ടാ ന്നാ ഇഷ്ട്ടാ
ആഹ് അപ്പ അങ്ങനെയൊക്കെ എന്തേലൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് അവിടെ അങ്ങനൊക്കെ ചെയ്യാറുണ്ടോ.
ഇല്ലില്ല നാന് പറഞ്ഞില്ലേ അതറിയില്ലാ. പിന്നെ ഇവിടെ ഒരു പച്ചമൊളകിന്റെ തയ്യെല്ലാം കാണുന്ന്ണ്ട് പിന്നെ എന്റെ. ഭർത്താവ് കഴിനപ്രാവശ്യം ആഹ്. അങ്ങ് തിരിച്ചു പോവുന്ന സമയത്തൊരു അവക്കാടോന്നൊരു നല്ലൊരു ഇത് കിട്ടി വിത്ത്. എന്നിട്ട് മൂപ്പരത് അവക്കാടോ. വളരട്ടെന്ന് പറഞ്ഞ്ട്ട് അതെല്ലാം നട്ടിട്ട് പോയിട്ട്ണ്ട് അതാടന്ന് അങ്ങനെ തന്നാലെ വളരുന്നുണ്ട്. എല്ലാണ്ട് പുതിയതായിട്ടയ്ല് കായ്ക്കോ ഇതാക്കോ ഒന്നും ചെയ്തിട്ടില്ല.
ഈ അവോക്കാഡോന്ന് പറയുമ്പം തന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പഴമാണത് പ ക്ഷേ പലർക്കും അത് ഇഷ്ടവല്ലാ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ രുചിയൊന്നും പലർക്കും ഇഷ്ടല്ല പക്ഷേ എനിക്ക് ഞ എനി ക്ക അധികം മധുരം ഇഷ്ടവല്ലാത്ത ഒരു വ്യക്തിയായോണ്ടെന്നെ എനിക്ക് ഇങ്ങനെയുള്ള പഴങ്ങളെല്ലാം ഭയങ്കര ഇഷ് ട്ടവാണ് അപ്പ അത് ഹ് ചെലപ്പോ ഷൈ ക്കടിച്ചു കുടിക്കാനും ഒക്കെ ഇഷ്ട എനിക്ക് അതിനെക്കാട്ടി അത് ഹ് ന്ന ആഹ് ഞാൻ അല്ലെങ്കി അതല്ലാതെ തന്നെ ഈ അയിനാത്ത്. ആഹ് ആഹ് ആ പഴത്തിനകത്തുള്ള ആ നെയ്യ് പോലുള്ള അത് അല്ലാതെ സ്പൂ പൂൺ വെച്ച് എടുത്ത് കഴിക്കാനും അങ്ങനെ.
താണ് നല്ലതാണ് ആ ഇപ്പം അവക്കാഡോനെ കൊണ്ട് ഒരുപാട് ആൾക്കാര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മറ്റെ ഇത്ണ്ടല്ലോ. സാൻവിച്ചാക്കുന്നത് ബ്രെഡിന് റൊട്ടിന്റെ ആഹ്.
നല്ല പ്രോട്ടീനൊക്കെ ഒള്ള നല്ല നല്ലൊരു. പ്പം പഴവായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് ആഹ് ആണ് പക് പക്ഷെ ഞാനീ അവോക്കാഡോ അതിന്റെ മരം ഇതുവരെ. കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇത് പിടിക്കൂ ന്ന് കേട്ടിട്ടുണ്ട് ഞാനീ വീഡിയോസിലും മറ്റു മാത്രെ. ഈ അവോക്കാഡോ പോലുള്ള ആഹ്. പഴത്തിൻ്റെ മരങ്ങളൊക്കെ കണ്ടിട്ടൊള്ളു അവിടൊക്കെ അത് എപ്പഴും ഉണ്ടല്ലേ.
ആഹ് ഇത് അങ്ങനെ അവര് പിടിപ്പിച്ച് പോയിട്ടിണ്ട് പിന്നെ അതില് വല്ല്യെ പുരോഗതിയൊന്നു ഇല്ല. അഹ് ചെറിയൊരു തയ്യായിട്ട് ഇങ്ങനെ വളർന്ന് വരുന്ന്ണ്ട്
ആഹ്. ആഹ് പിന്നെ ഈമ് എല എലക്കറികളൊക്കെ കഴിക്കാറുണ്ടോ ഈ മുരിങ്ങയില, ചീരയില അങ്ങനുള്ളതൊക്കെ. ക്കെ അവിടുണ്ടോ. ഞങ്ങടെ വീട്ടിലൊക്കത് ഇഷ്ടം പോലുണ്ട് ആണല്ലേ ആ ആയിപ്പോ ഇവടൊണ്ട് ഇവടണ്ട് ഞങ്ങടെ വീട് ഞ എന്റെ വീടിന്റെ അടുത്ത്. ത്ത് കായലാണ് അപ്പ അതിനോട് ചേർന്ന് തന്നെ ഈ മുരിങ്ങയുടെ ഒരു വല്ല്യെ മരവുണ്ട് അപ പ്പൊ എപ്പഴും അയിനാത്ത് എലയും, മുരിങ്ങക്കേം എക്കെ കാണാ അപ്പൊ അതൊക്കെ ഞങ്ങള് അഹ് തോരൻ വച്ചൊക്കെ കഴിക്കാറുണ്ട്.
ആഹ് ഇല്ല ഇല്ല ഇവിടെ മുരിങ്ങില അങ്ങൻത്തെ കാര്യങ്ങളൊന്നുല്ല.
ആഹ് എലക്കറിളൊക്കെ നമ്മുടെ കണ്ണിനും ആ ഭയങ്കര ഇഷ്ടാണ്.
ആഹ് എനക്കും ഇഷ്ട എനക്കും ഇഷ്ട. നമ്മളെ ഇവിടെ ഇത്ണ്ട് പിന്നാ ചീരയില്ല മുരിങ്ങണ്ട് മതില് കായൊന്നില്ല എല പറിച്ചിട്ട് അത് മാത്രേ ചെയ്യുന്നത് എലകറി ആക്കൂലെ അതില് ആ ഇല്ല കായും കാര്യങ്ങളൊന്നുല്ല. കായെല്ലാം കൊർച്ച് മുമ്പേ ണ്ടായിട്ട്ണ്ടേയ്നു നോലു പിന്ന ഇങ്ങന ആൾക്കാരെല്ലാം വന്ന് പറ ച്ചിട്ട്ല്ലാ അങ്ങനെ തന്നാലെ പോയിന്നല്ല അവര് പർണ്.
ആ എന്നാ പിന്നെ ശരി പിന്നെ ഒരുസം വിളിക്കാ ഞാൻ.
അതെയോ ഓക്കെ ആഹ്
ശരി.